ഹലോ
ഹല
ഹലോ കേക്ക്ണില്ലേ?
ഇപ്പൊ കേക്ക്ണ്ട്
ഉം
എന്ത പിന്നെ വർത്താനൊക്കെ?
ഒക്കെ നല്ല വർത്താനം. എന്താ അട്ത്തെ വിശേഷം?
നെ പ്പോവ്ണ്ട്.
ഉം ഹ്
വീട്ടിലായൊണ്ട് പിന്നെ നീച്ച്ണെ പണ്യൊന്നുണ്ടാവൂലല്ലോ. ഉം ഉം
ഉം അത് സ്വാഭാവികം സ്വന്തം പെരേല്ണ്ടാവൂല. ഉം ഹ്
പിന്നെന്താ? ബിരിയാണ്യാക്കെണ്ടാക്കോ?
ഉം ഇണ്ടാക്കും.
ഏകദേശൊപ്പിക്കലാ.
ആഹ് ആഹ് ന് അമ്മക്ക് തോന്നും അങ്ങനെണ്ടാക്കും.
ഉം. അല്ല ശെര്ക്ക്ന്ണ്ടാക്കോ ഒറ്റക്കെനെ?
ആഹ് ഒറ്റക്കന്നെണ്ടാക്കും വീഡിയോക്കെ കണ്ടാലും.
ആഹ് ആഹ്. ന്നണ്ടാക്കുലേ.
ഉം ഇങ്ങെള്ണ്ടാക്കോ?
ആഹ് ഏകദേശൊക്കെ ഒപ്പിക്കും.
ഉം
അറിയഎൻ ണ്ടാക്കുന്ന രീതിം കാര്യങ്ങളൊക്കെ പക്ഷേ അങ്ങനെ ഒ റ്റെക്കാണ്ട് കൈവിട്ട്ണ്ടാക്കിയിട്ടില്ല ആരേങ്കിക്കോപ്പണ്ടാവും.
ഉം ഉം
എന്തൊക്കെ ഏതൊക്കെ ചെയ്യണ്ട്യേ ആക്കണ്ട്യേ ഒക്കെ അറിയാറ്യാ.
ഉം ഉം
ഉം
കുക്കിങ്ങ് താല്പര്യ?
ആഹ് ഭയങ്ക താല്പ ച ഇൻ എല്ലോണ്ടാക്കണം ആക്കണം അങ്ങൻത്തോക്കെ താല്പര്യാണ് പക്ഷേ ഉള്ള്ക്ക് ഭയങ്കര പേട്യാണ് എന്താവുംന്നോ ഇനിപ്പോ എന്തെങ്കി അത് കേട് വെരോ? അത് രണ്ടുണ്ട്.
ഏഹ്.
ഞാനോരോന്നൊക്കൊന്ന് നോക്കും മാക്സിമം നോക്കും.
ഉം ട്രൈ യ്യെയ്യ്‌ണെ നല്ലതാ ഇണ്ടാക്കി നോക്കുമ്പേയ് അ പ്പ എക്സ്പീരിയൻസ് കൂടും.
മാക്സിമോക്കെ നോക്കും പിന്നെ ഞാനിങ്ങനെ മെല്ലെ ബെ റെഡ്യായില്ലെങ്കി പിന്നെ അങ്ങനെ മെല്ലെ ബേക്കോ ട്ടാവും. ഷം പിന്നെ ഇൻക്കങ്ങൻത്തൊ ഇപ്പ ഞമ്മള് ഒര് സാധനണ്ടാക്ക്യാണ്ട് ഇപ്പോ റെഡ്യായില്ലന്നാരേങ്കി പറയാണെങ്കി പിന്നെ ഇൻ ക്കാ സാധനെന്നെ ഇണ്ടാക്കാൻ തോന്നൂല.
അയ് സ്വാഭാവികം റെഡ്യായിണ് റെഡ്യായില്ലെങ്കി റെഡ്യായിണ് പിന്നമ്മള് തിന്നോ ക്കുമ്പ അമ്മക്ക് മനസ്സിലാക്കിയാണ്ട് പിന്നെ അമ്മള് നല്ല രീതിയിലിണ്ടാക്കിയാലും മതി. പക്ഷെ അങ്ങനെ പറേണം.
കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയത് തിൻ തൊള്ളെക്കെച്ച്ല അപ്പൊത്തേക്കും റെഡി ആയില്ല അറിയ്യുമ്പോത്തിനെക്ക്. പിന്നെ ചടച്ചാണ്ടോയ് പിന്നെ അമ്മക്ക് ആ സാധനം ഉണ്ടാക്കാനെ തോന്നൂല
ഉം. എനിക്കും അതേ പോലന്നെ.
ആഹ് ആഹ്
മ്മളൊന്ന് ഇതാക്കിയാ മതി. പൊന്തിച്ചാ മതി.
ആഹ് എന്നാലേ ഞാന് ഇണ്ടാക്കി വെക്കൊള്ളു
മ്ഹ് ഏഹ് എന്ത് അമ്മള് ഇങ്ങനെ ഇതാക്കുമ്പോഴും അമ്മളെ ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് പറ്റൂല. ഇണ്ടാക്കാനൊന്നും തോന്നുലാ.
മ്ഹ് മ്ഹ് മ്ഹ്
കേക്ക്ണ്ടാക്കണോ?
കേക്ക് ഇണ്ടാക്കാൻ എനിക്ക് അറിയൂലട്ടോ.
അറിയില്ല
ഉം എനിക്ക് അതിന്റെ കാര്യം ഒന്നും അറിയൂല ഇജ്ജ് ഇണ്ടാക്കോ?
ഞാന് യൂട്യൂബ് നോക്കിയൊക്കെ ഒണ്ടാക്കും.
കേക്ക് അങ്ങനെ ഉണ്ടാക്കല് എനിക്ക് അറിഞ്ഞേയില്ല ഒരു ഫസ് സംഭവോം എനിക്കറിയൂല. ഞാൻ അല്ലാതെ സ്നാക്സുകൾ കൊറേ ഉണ്ടാക്കും. യൂട്യൂബ് നോക്കി ഓരോ സ്നാക്സുകളൊക്കെ എനിക്ക് നല്ല മൂഡ് വരണം
നെറ്റ് ഇണ്ടെങ്കില് ഗൂഗിളോ യൂട്യൂബോ. ഇൻസ്റ്റഗ്രാമോ അല്ലേ ഏഹ് അയിലൊക്കെ ഉണ്ടാവും.
ഇപ്പ അയിന് അധികം ഉണ്ടല്ലോ കുട്ട്യളൊക്കെ സ്കൂക്കൊക്കെ എന്തെങ്കിയെക്കെ ഇണ്ടാക്കി എടുക്കണല്ലോ ആഹ് ഒന്ന് പറഞ്ഞ കേറ്റണ് എന്തേലൊക്കെ ഇണ്ടാക്കി കൊടുക്കണുന്നില്ലേ
ആഹ് അപ്പൊ അയിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ആയിട്ട് വരൂ
ആഹ്
ഇപ്പ എല്ലാരും ബ്ലോഗ് ബ്ലോഗ് ചെയ്യാണല്ലോ
ആഹ് ഇപ്പത്തും വേണ്ടാ എന്തെങ്കിലും ഫുഡിന്റെ ഇത് കണ്ട് തൊടങ്ങുമ്പോത്ത്നേക്കും? ആയ് ക്ലിക്കായ മതി എന്നാ പിന്നെ അങ്ങനെ പൊയ്ക്കോളും പിന്നെ അമ്മക്ക് യൂട്യൂബിലന്നെ ഇങ്കം ഇണ്ടാക്കാറിയാം ഇപ്പോം എല്ലാരും എറങ്ങീക്കേണ് ഇൻസ്റ്റഗ്രാമില് യൂട്യൂബിലൊക്കെ.
ഉം
ഓരോ വയസ്സ് സ്സായ ആൾക്കാരൊക്കെ ഉണ്ട് പറയ അയിറ്റങ്ങളെ കാണുമ്പോ ചിരിവരും ഓല കാട്ടി ക്കൂട്ടലളക്ക കാണുമ്പളേ പക്ഷെ എന്താച്ചാല് ആഹ് അതെ രസാണ് റീച്ച് ഉണ്ടാവും അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാവും പറയാ നമ്മക്ക് എന്തൊ പോലെ ആണെങ്കിലും ഓഹ് റീച്ചും റീച്ച്ണ്ടാവും പറയാ നല്ല ലൈക്കും ശ് സബ്സ്ക്രൈബ് ഒക്കെ കിട്ടിയാ അത് തന്നെ ആയില്ലേ പൈസ
ഉം
മ്ഹ്
കൊമ്പക്കാട് കോയാ കുഞ്ഞാപ്പൂ അടിപൊളിയണല്ലോ
അയിറ്റിങ്ങള് പാവോനില്ലേ ആദ്യം
ആഹ്
ആ ചങ്ങായി
മ്ഹ്
എനക്ക് അറിയില്ല ഞാ ഇപ്പൊന്നാരഎടുത്ത് യൂട്യൂബില്, ഇങ്ങനൊക്കെ എന്തോ വീഡിയോസ് ഞാൻ യൂട്യൂബില് തുറക്കാത്ത ഒരാളാണ്.
എക്ക്ങ്ങനെ... ഫിലിമ് കാണാനൊന്നും താല്പര്യമല്ല ഞാൻ എല്ലാം കേറ്റുട്ടോ ഞാൻ ഒറ്റൊന്നും കാണൂല. ഞാൻ പിന്നെ പുതിയ പുതി പുതിയത് വരുമ്പോഴൊക്കെ കയറ്റിവെക്കും ഞാൻ കാണലില്ല എന്റെ കസിൻസറി എന്റെറ അനിയനെ എല്ലാരും കൊത്തന്ന് ഇന്റെ ഫോണിന്ന് കാണും എന്ന ടൈം ആവുമ്പോ ഞാന് ഡിലേറ്റാക്കും അത്
ആഹ് അടിപൊളിയാണ് ഓല്ദ് ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ.
ആ അയിനി ഞാനിപ്പ നാരെ യൂട്യൂബ് തുറന്നേല് ഇങ്ങനെ ഞാൻ കണ്ടന ഒരു എന്ത് ഉം ഒറ്റെ പച്ച പാവങ്ങൾ ആയിനി പിന്നെ ഇങ്ങനെ ഇത് തുടങ്ങിയതിന് ശേഷം രി ഇതായതല്ലേ ആയതാ
ഉം അപ്പൊഓല് നല്ലൊരു ഇതായി. അപ്പൊ ഒൽക്കൊരു വരുമാനൊ ആയി
ആഹ് അധികറിലെനിട്ടോ യൂട്ടൂബ്ന്ന് പൊ പിന്നെ അങ്ങനെ ഇപ്പോ കൊറേ ആൾക്കാര് അതേപോലെ പ്രേമിച്ചു കെട്ടിയാണ്ട് ഒഴിഞ്ഞു പോണതുണ്ട് എതാ ശരിക്കും എന്നാണ്ട് ഒഴിഞ്ഞു പോണുണ്ട്
പക്ക കാസർകോഡ് സൂസൈഡ് ചെയ്യണ തന്നെയള്ളൂ ഇപ്പോളും
ആഹ അധികം അവിടെല്ലേ നല്ല സൂസൈഡിന്റെ ഏരിയ
ആഹ്
കാസർഗോഡ് ഇടക്കിടകിടക്കണ കാസർഗോഡത്തെ ഒരു സോസിയറ്റിന്റെ
വാർതൈല് ഇങ്ങനെ കാണാം
ഉം പക്ഷെ ചിലത് ഫെയിക്കുമായിരിക്കുംട്ടോ ഇപ്പൊ ഇ ഏ എഐ യും അതുപോലെ ചാജ് ജി പി ടിയും എല്ലാം എന്നും ഇണ്ടല്ലോ എന്തും മക്കും ഫോണക്കൂടി തന്നെ ഇണ്ടാക്കല്ലോ
ഉം
എഡിറ്റ്ത് അ ഉണ്ടാക്കിയാൽ മതി അത് ആൾക്കൾ വിശ്വസിക്കുക ചെയ്യും ശരിയ തെ റ്റ്ന്ന് ആരും നോക്കൂല ഇപ്പത്തെ കാലത്ത് എന്തെങ്കിലും ന്യൂസ് കിട്ടിയാ മതി അത് തന്നെ ശരി വിചാരിച്ചു കുതിർക്കാ
ഉം അയി്മലാണ്ട് കൂടും എന്നിട്ട് ബ്ലോഗ ആായിട്ടാണ്ട് വിടും അപ്പ എല്ലാരും അ്യ്മക്കണ്ട് നിക്കും
ഇപ്പത്തെ മെയിൻ പ്രശ്നം അതാണ്
ആരും തിരിഞ്ഞും മറഞ്ഞൊന്നും നോക്കൂല്ല എല്ലാവർക്കും എന്തെങ്കിലും കണ്ടൻറ് കിട്ടിയാൽ മതി
ആ കണ്ടടുമല് വലിച്ചു തൂങ്ങി അങ്ങനെ പോവും
ആഹ്
ഉം എന്ത ഇപ്പത്തെ കാലത്ത്
ഉം ചെലോലെ ഭാവി ഇതാവും ചിലർക്ക് നന്നാവും പറഞ്ഞാ തീരി
ഉം ഇപ്പ അയിന് പറഞ്ഞിട്ട് ഇല്ലപ്പഴത്തെ കാലഘട്ടം അങ്ങനെ ഇഞ്ഞിലെ കാലഘട്ടം അതിന്റെകാറ്റും അപ്പത്തെക്കാരം ഇപ്പതൊക്കല്ലേള്ളൂ ഇപ്പൊ തന്നെ ബാപ്പാന്റെ ഇമ്മന്റിം സമ്മതം മാണ്ടല്ലോ പ്രേമിച്ച ഓള് തപ്പിട്ടുത്തോ പ്രേമിച്ചോളനെ പോവ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്നെ തീരുമാനിച്ച പക്ഷെ ചെലർ നല്ല അതിന്റെറെ ഇടക്കും നല്ലത്ണ്ട്ട്ടോ
ആഹ് ഇപാറും ഇമാരുംന്നെ നല്ലൊ ക്കെ ഇതാക്കി കൊണ്ടടകുന്നൊലൊക്കെ ഇണ്ട്
ഉം ക്ഷെ ചെലോൽത് വാ പെരക്കാര് സമ്മയ്ച്ചാൽ സമ്മയ്ക്കണ പി ആൾ ക്കതുണ്ട് ഇത്പ്പ എ തുണ്ട് എല്ലൂണ്ട് ഇപ്പത്തെ കുട്ട്യെള് എല്ലും പ്ലസ് ടു ന്നെ കണ്ടെക്കും. പ്പന്റെ ളച്ചന്നെന്നെ പെണ്ണ് ത്തപ് പെൺ അപ് പെണ്ണ്ൻ്റെതില് ല്ലാം എഹ് കല്യാണപ്രായായീണ്. ഓൻ നോക്കി നോ ക്കി നോക്കി നോക്കാം ബാക്കില്ല തലോട്ത്തു തേപോ യാരെ അഫെയറ്ണ്ട്. മാണ്ട സെറ്റാണ്. അല്ലെങ്കില് ഡിഗ്രി മാണം ചെക്കൻ നല്ല പണ്യാണം ഡിഗ്രി മാ രണ്ട് നെല വീട് വാണം. അങ്ങനെക്കാണ് പർഞ്ഞേ ഉം ഒര് ടീമിനെ ഞങ്ങള് കാണാൻ പോയി ട്ട് ഓന് ഡിഗ്രി ണ്ടോന്നാ ചോയ്ച്ചത് ആ പെൺകുട്ടി പെരക്കാര്ക്കൊന്നും പ്രശ്നല്ല ആ പെൺകുട്ടി ചോയ്ച്ച്ണത്.
എന്താ ജോബ്?
ഓന് ഗമ്മ് ൻ്റെ ഷോപ്പാ.
ആവു ഇപ്പത്തെ പെൺകുട്ട്യൾക്ക് അതൊന്നും പറ്റ്ണില്ലേയ് എന്തെയ്യാനാ.
ഉം ഓൽക്ക് നല്ലേ റേ ഇതാണ്ടെ അസ്റ്റാൻഡേർഡ് മാണെല്ലോ സ്റ്റാറ്റസ് നോക്കണം. ക്ഷെ പണ്ട്ന്നൊക്കെ പർഞ്ഞാല് എൻക്ക് നോന്നുന്നു ഓല് പർഞ്ഞാ അതെന്നെ ആ അത് മതിന്ന്ള്ളൊരു നെലേയ്ലേനി ഞമ്മളൊക്കെ. ഉം
ഓ ഓലെ ട്ത്താ നല്ല ഈ പ്പം പാവപ്പെട്ട പണ്യൊക്കെട്ക്ക്ണോലേക്കാരം നല്ല സ്വഭാവം. അല്ലാത്തോലൊക്കെ പോ
അങ്ങനെ അങ്ങനിണ്ട്.
എന്താട്ടാനാ? ഇപ്പത്തെ കാലങ്ങനെണ് പ്പ അമ്മളാരും എന്തും പർഞ്ഞിട്ട് കാര്യല്ല.
ഉം
കാലത്തിന്റെ വ്യത്യാസാണ് ഇഞ് വെര്ന്ന ഇങ്ങനെണാവോ?
അറീല്ല. ഒക്ക പൊക്കം മേയമനം മാറ്ണ്ട്.
ഒക്കെ ങ്ങനെ മാറ്ണ്ട് കാലേ
ഉം
ഇപ്പത്തെ ഗേൾസ്ൻ ഗേ എഹ് ബോയ്സിന്റെ പാന്റും കുപ്പായും ഗേൾസാട്ണേ.
ആഹ്
അപ്പൊ ബോയ്സ് ഗേൾസിൻ്റുട്ണ്ട്.
ഇപ്പപ്പൊതെന്നെ ഇപ്പന്നാരെട്ത്തെന്നെ ഇപ്പൊ സ്കൂളില് എല്ലോട്ത്തുപ്പോ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ പരിവാടി വെച്ചിട്ട് എല്ലാർക്കും ജേഴ്സി കിട്ടാഞ്ഞിട്ട് പരക്കം മണ്ടല്ലേന്യോ.
ആഹ്
ന്നാ അയ്ക്കൊട്ടെല്ലേ
ഉം ന്ന ശെരി.
ആഹ് ആഹ് ആഹ്